ഹലോ.
ആഹ്.
കേൾക്കുന്നില്ലേ. ഒക്കെ നല്ലത് സുഖായിട്ട് പോണു. ഉം സുഖായിട്ട് പോണു നല്ല വിശേഷം.
ഭക്ഷണൊക്കെ കഴിച്ചോ ഉം മക്കളൊക്കെ സ്കൂളി പോയി ത്താണോ മക്കളൊക്കെ സ്കൂൾ പോയിക്കയാണോ
മക്കള് മക്കളൊന്നും ഇല്ല
ഉം എന്തക്കെയ വേറെ വിശേഷം
പിന്നെ എന്തക്കെ പണിയൊക്കെ കഴിഞ്ഞക്കെ ഫ്രീ ആവൂലേ ഉറങ്ങലുണ്ടോ ഉച്ചക്ക് ഏഹ്
ഇടയ്ക്കൊക്കെ ഉറങ്ങും
കുട്ടികളുണ്ടേ ഉറങ്ങാൻ പോയി വിട്ട വിടുലല്ലേ ഇല്ല ഉറങ്ങലൊന്നുമില്ല
ആഹ് കുട്ടികളൊക്കെ ഇതാ ഇപ്പോ ഉറങ്ങി
ആഹ് സ്കൂളില്ലേ ഇന്ന്
ഇല്ലേ ഒന്ന് ഒന്ന് ചെറിയ കുട്ടിയാണേ മൂന്ന് മാസം ആവണുള്ളൂ ഒരാളിന്ന് പോയിട്ടില്ല ആഹ് എന്തെ ഇന്ന് ഫുഡ് ഇന്ന്
ഫുഡ് സാധാ ചോറ് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല
ഉം കൂട്ടാനൊക്കെ
കൂട്ടാന് മീനും മത്തൻ കറിയൊക്കെ ഉണ്ടായിന്ന്
ഉം നിങ്ങള് നോൺ വെജാ
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്
മഴയൊക്കെ ഉണ്ടോ ഇന്ന്
ഇല്ല മഴ കുറവാണ് ഇന്ന് ഇന്ന് ഇവിടെ അടു അടുത്ത് ഇങ്ങനായി ഡബറിന് കവർ ഇടാൻ വന്നാണ് ഓര്ങ്ങനെ ഇട്ടുകൊണ്ട് നിക്കാണ് വീടിന്റെ അടു ത്താണ് അതങ്ങ് നോക്കി കുത്ത്ർക്കാണ് പണി ഇന്നലെ വന്നുകൊണ്ട് മാഗ്രിബ് ആകൻ നേരത്തെ വന്നുകൊണ്ട് കൊറച്ചങ്ങനെ ഇട്ടു ഫുള്ളായില്ല അപ്പോ തന്നെ അവന് പോയിക്കണ് ആറു മണിയൊക്കെ ആവുമ്പോ പിന്നെ
ഇത് മഴ തുടങ്ങണന് മുന്നേ ഇടൂല്ലേ
ഇടും അതെ പിന്നെ കൂലിക്ക് പാട്ടത്തിനാകുമ്പോ ഓല് നേർത്തെയിടും വേഗം ജൂൺ ഒന്നിനെ തുടങ്ങും വെട്ടല് ഇതിൽ പിന്നെ കൂലിക്കാ വെട്ടുന്നെ അപ്പോ ഓല തിരക്കൊക്കെ കഴിഞ്ഞ് ആ മഴയത്തു ഓല് ഓല്ക്ക്‌ പാട്ടത്തിന് കിട്ടിയക്കെ ഇടല് കഴിഞ്ഞിട്ടെ അവര് ഇതിമേക്ക് നോക്കുള്ളൂ
ആഹ് നിങ്ങക്ക് റബ്ബറുണ്ടോ
ഏഹ് ഇവിടെ അടുത്തേ മുറ്റത്തെ വേറെ പിന്നെ അടുത്ത് ഇങ്ങനെ മുറ്റത്തന്ന് ‌ നോക്കിയാ കാണാം
ഉം അതുകൊണ്ട് നിങ്ങക്ക് നല്ല തണുപ്പായിരിക്കൂല്ലേ
ആഹ് തണുപ്പുണ്ട് അതേപോലെ ഒരു രാവിലെ കാട് വെട്ടാനും ഉണ്ടായിരുന്നു നല്ല കാട് വെട്ടരാ അവര്
ആഹ് അപ്പോ ഓലെ പണി നോക്കി കണ്ടിരുന്നു ഇന്ന്
ആഹ് അതിനൊക്കെ കൊറച്ച് ഇങ്ങനെ കണ്ടിരുന്നു
ഉം പിന്നെ
അങ്ങനെ ഇങ്ങനെ ടൈമ് പോയി
ഇനിയിപ്പൊ എന്താ ഇനി ഒറങ്ങാനൊന്നും നേരല്ലാല്ലേ
ഇഞ്ഞി ഒറങ്ങുലാ അല്ലെങ്കിലും ഉച്ചക്ക് ഒറങ്ങിയാല് രാത്രി ഒർക്കം വെര്ല്ല പിന്നെ രാത്രി അങ്ങട്ടും ഇങ്ങട്ടുംങ്ങനെ തിരിഞ്ഞ് കളിക്കേയ്ക്കാരം
ആഹ് അപ്പൊ രാ ഉപ്പൊ ഉച്ചക്കൊറങ്ങൂലാല്ലേ
ഉച്ചക്കൊറങ്ങൂല ഇഞ് എപ്പ്ളെങ്കിലൊക്കെ ക്ഷീണം വന്ന ചെൽപ്പൊ കെടന്ന് കെടക്കുമ്പട് ഒറങ്ങിപ്പോവുന്നല്ലാതെ അയ്നായിട്ട് കെടക്കലും ഒറങ്ങലൊന്നുല്ല എപ്പ്ളെങ്കിലൊക്കാണ് കെടക്കും ചെയ്യും. അങ്ങനെ
ഉം കട്ന്ന്ശീലായ പിന്നെ ഒറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അത്‌ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ബുദ്ധിമുട്ടാവും
ആഹ്
പിന്നെ ഞമ്മക്ക് ഇങ്ങൻത്തെ വർക്കിനൊക്കെ നോക്കുമ്പൊ ഞമ്മക് ഒറങ്ങാനൊന്നും ഒയ്‌വ്ണ്ടോ ന്ന് നോക്കൂല്ല.
ആഹ്
ങ്ങള് വേറെന്തേലും ഓൺലൈൻ വർക്കെന്തേം ചെയ്യ്ണ്ടോ
ഇല്ല ഇപ്പതിലെന്നെ
ആഹ് ഇപ്പൊ കൊറേ ഓൺലൈൻ വർക്ക് ഇണ്ട് ല്ലേ
ഉം അയെനെ ഇൻക്കും തെന്നെ ഉച്ചക്കൊർങ്ങ്യാ പിന്നെ ഒരു രാ ഒര്
തേൻ ഓൺലൈൻ വർക്കിന്ങ്ങ്ട്ട് ആളെങ്ങ്ട്ട് ഇണ്ടാക്ക്ണ പണിയാണ്
ഉം അതോണ്ട് ചെറ്യേതായിട്ടൊരു വരുമാനം ആവ്ണ് ണ്ടല്ലോ
ആവ്‌ണ് ണ്ട് പക്ഷെ നമുക്ക് എല്ലാതും ഇങ്ങനെ വിശ്വസി സ്വൊ അയ്ല് ഇട്ക്കാൻ വല്യെ വിശ്വാസം പോരേയ്നു
ആഹ് ചെലത് നല്ല തട്ടിപ്പാണ് എന്തോര്
ചെ ആഹ് ചെലത് കൊറേ തട്ടിപ്പായ് കൊറേ പൊളിഞ്ഞും ചെയ്ത്‌ണെയ്
ആഹ്
കൊറേ പ്ര
എന്തെക്കേ ഒര് കോടെഴുതലൊക്കെണ്ടായിര്ന്നില്ലേ ക്യാപ്ച്ച വർക്ക്ന്നൊക്കെ പർഞ്ഞിട്ട്
ആഹ് ആഹ്
ആഹ് ചെലോര്തത് നല്ല പൈസ കൊട്ത്ത് സാധനൊക്കെ വാങ്ങിയാല് പിന്നതങ്ങനെ
ആഹ് പിന്നെ അങ്ങനെ ഞമ്മള് സെയ്ല് ചെയ്യണം അതൊക്കെ പിന്നെ ഞമ്മക്ക് ബുദ്ധിമുട്ടുവാണ് അല്ലെങ്കിൽ പിന്നെ നമ്മള് ഇങ്ങനെ സ് ചെയ്യുമ്പൊ നമ്മള് പൈസെർക്കും വാണം
അധികോം നല്ല ആൾക്കാരായിട്ട് സംസാരിച്ച് ഇള്ളതായിരി ക്കും ആണല്ലേ
എല്ലാത്തൊന്നും വിശ്വസിക്കാൻപറ്റൂല പ്പൊ ഇന്റെ ചെങ്ങായ്ച്ച്യാളെന്നെ രണ്ട് മൂന്ന് തിലൊക്കെ കൂടിക്കാണ്ട് ഓലാകെ പൊളിഞ്ഞ്ട്ട് ഓൽക്കീ ഓൺലൈൻ വർക്ക്ന്ന് പറയ്ണെന്നെ കേട്ടൂടാ അയ്ല് കൂടാൻ പർഞ്ഞാ കൂടേ ഇല്ല
പ്പ പേടിയായ്ര്ക്കും
ഓൽക്കയ്ല് പൊള്ഞ്ഞ്ട്ട് പേടിയാണ് ഇപ്പോ
ഉം പൈസ പോയോ ഓൽത്
പൈസ അങ്ങനെ പോയിട്ടൊന്നുല്ല വല്ലാതെ പൈസൊന്നും പോയിട്ടില്ല ന്നാലും
ആഹ് വിശ്വസ്ച്ച് കൂടാൻ പറ്റാണെയ്ല് കൂടണം ആഹ് വിശ്വസിച്ച് കൂടാൻ പറ്റണീല് കൂടണംന്ന്
ഏഹ്
ഉം
അയ്നിപ്പോ ബിസിനസ്സ് കൂടിയാല് എപ്പളാ പൊളീന്നേന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂലല്ലോ
ആഹ് നിങ്ങള് വേറേതേലും വർക്കെയ്തീര്ന്നോ
ഞാനീ കൊറോണന്റെ മുന്നേ ഈ ഗോഡൗണില് വർക്കെയ്തീനു അവ്ടെ ബില്ലെട്ത്ത്കാണ്ട്
കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ഞാനയ്ന് പോയിട്ടൂല്ല
ഓൺലൈനായിട്ടണ ബില്ല്
അല്ല അല്ലേ ഞാൻ കടെ പോയിട്ടന്നെ
അക്കൗണ്ടന്റ്
കൊറോണേന്റ
അക്കൗണ്ടന്റല്ല ഞാനെ അത് പോ ലൈനില് പോവാനുള്ളോർക്ക് ബില്ല് എട്ത്ത് കൊട്ക്കാണ്ട് അങ്ങനെ പണി
ഏഹ് ആഹ് സ്വന്തായിട്ട് വണ്ടില്ലാതെ വേറെ ആളെ കൂടെ
അല്ല വേ മുതലാളിക്കെ വേറെണ് ഞാൻ ബസ്സിന് പോയിക്കാണ്ട് അങ്ങനെ എടുത്തൊടുത്ത്
ആഹ് അത് എങ്ങനെ ഇത് വർക്ക്
അത് നമ്മള് ലൈനില് പോക്ണേൽക്ക് നമ്മള് സാധനങ്ങള് പാക്കയ്ത് കൊട്ക്ക ബില്ല്ട് ത്തൊട്ക്ക
ആഹ് ആഹ്
ഉം അങ്ങനെ രണ്ട് മൂന്ന് വർഷെക്കെ ചെയ്ത്ണ് പിന്നെ കൊറോണ കഴിഞ്ഞിന് ശേഷം പിന്നെടുക്കും പോയിട്ടില്ല ഇപ്പ കൊറെ ബസ്സില്ലാതായിക്കാണ്ട് പിന്നെ പോയിട്ടൂല്ല പിന്നെ അങ്ങനത്തെ പണികൾക്കൊക്കെ മടുപ്പാണ് ബില്ല് എടുക്കാ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഞമ്മള് കൊറച്ചൊക്കെ റിസ്ക് എടുത്ത് പണിട്ടി ഏറ്റും വാണ്ടേ
ഉം
ഓരോ സാധനങ്ങളും പെട്ടിലാക്കി
ഉം ഇൻക്ക് അയിനെ കുറിച്ചിട്ട് അറില
ആഹ് പിന്നെ എടുക്കുമാ ആഹ് ആഹ് സാധനങ്ങളെക്കെ പെട്ടിയിലാക്കി കൊടുക്കണം പിന്നെ വേറെ വർക്കൊന്നും ചെയ്ത് ല്ല അതന്നെ ഇൻക്ക് മട്ത്തോയ് പിന്നെ അങ്ങൻത്തെ ജോലി കേക്കുമ്പോ പിന്നെ ഞാൻ പോവൂല എനിക്ക് ഏറ്റ്ണ പണി ഭാരള്ളതൊന്നു ഞാൻ പിന്നെ വേണ്ടാച്ച്
ആഹ് അതില് ഭാരള്ളതൊക്കെ ഇണ്ടാവോ
ആഹ് ഭാരന്നെ ഇപ്പൊ നമക്ക് പലേ പെട്ടിയും കൊറേ കൊറേ സാധനങ്ങള് ഇണ്ടാമ്പോ തോനെ പെട്ടിലാക്കേണ്ടേ
ആഹ് ഞാനങ്ങനെ പൊർത്ത് ജോലിക്കൊന്നും പോയിട്ടില്ല
പിന്നെന്തൊക്കെയ നിങ്ങള് ടൂറൊക്കെ പോവല്ണ്ടോ
ടൂറ് ഞാന് ഏർവാ ഇപ്പ അങ്ങനെ പോയിട്ടൊന്നുല്ല ഞാൻ ഏർവാടിക്ക് പോയിന്
ആഹ് എന്ന പോയി
അത്പ്പൊ നാലഞ്ച് കൊല്ലായിക്കും
ആ പിന്നെ പോയിട്ടില്ലേ എടുക്കും
പിന്നെ ഒട്ക്കും പോയിട്ടില്ല പിന്നെ മലപ്പെർത്ക്ക് കോ കോട്ടക്കുന്നുമക്ക് അങ്ങനെ പോയിട്ടെളു പിന്നെടുക്കും ഞാൻ പോയിട്ടെന്നുല്ല ആഹ്
നിങ്ങള് എങ്ങനെ ഫാമിലിയായിട്ടോ അതോ ഫ്രണ്ട്സോ
അടക്ക് ഞങ്ങള് ഏർവാടിക്ക് ഞാനും ഇന്റെ ഉമ്മി ഇപ്പിമ്മ അങ്ങനെ പോയത്
ആഹ്
മറ്റത് ഫാമിലിയായിക്കിണ്ടാ പോയത് കോട്ടക്കുന്ന്
ഫാമിലിയായിട്ട് പോണത് നല്ല രസ
ആഹ്
ഇൻക്ക് അങ്ങനെ പോണത് ഇഷ്ട്ടാ
ആഹ് അങ്ങനെ പോണതാ ഇഷ്ടം ഫാമിലിക്കെ പോ പ്പ ഞങ്ങള് വല്ല്യ ഫാമിലിയാണ് ഒരു വണ്ടിക്കൊന്ന് ഒരു ബസ്സിലടത്ത് പോവേണ്ടി വരും
ആഹ് ഫുഡ്ഡോക്കെ ഉണ്ടായി കൊണ്ടോയിട്ട അങ്ങനെയൊക്കെ നല്ല രസായിരിക്കും.
ആഹ് നല്ല രസക്കെയാണ് പക്ഷേ നല്ല പൈസയും വേണം അല്ലേ.
ഉം പൈസ നല്ലോം വേണ്ടി വരും.
വേണ്ടി വരും ഇങ്ങൾ പോവേണ്ടോ ട്യൂറൊക്കെ.
ആഹ് ഞങ്ങളിപ്പോ കഴിഞ്ഞ ജനുവരിയിൽ പോയിരുന്നു ഊട്ടിക്ക് ഫാമിലി ആയിട്ട്
ഊട്ടിക്ക് ആഹ് ഊട്ടിയില് നല്ല തണുപ്പാവുല്ലേ നല്ല സുഖം
ഉം ഒരു ട്രാവലറില്.
ആഹ്
ഞങ്ങള് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടോവായിരുന്നു രാത്രിക്ക് മാത്രമേ അവിടന്ന് കഴിച്ചുള്ളു.
ഏഹ്
രാവിലെപ്പോ ഉച്ചക്കോത്തിനും ഒക്കെ ഉള്ളത് കൊണ്ടോയി.
ആ പിന്നെ ദിയാറത്തൊക്കെ പോവലുണ്ടോ?
മം ഞങ്ങളെ അടുത്തന്നെ ഇണ്ട് ഒന്ന്. അടുത്ത തന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അവിടക്കൊക്കെ പോകും. ദൂരത്ത്ക്കൊക്കെ കഴിഞ്ഞ കൊ കഴിഞ്ഞ വർഷമായിട്ടാ പോയത് പിന്നെ പോയിട്ടില്ല.
ആഹ് ആഹ്
അങ്ങനെ
ആഹ്
പോകാണെങ്കിൽ രസം തന്നെണ് ന്നാല്
ആഹ്
പിന്നെ ചെറിയ മക്കളൊക്കെ ആകുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് ആഹ് ചെറിയ മക്കളൊക്കെ ആകുമ്പോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്.
ആഹ് ഓലെയും കൂടി പോകുമ്പോ ബുദ്ധിമുട്ട് തന്നെക്കാരം അവർക്ക് പിന്നെ കണ്ടൊക്കെ വേണ്ടേ.
ആഹ് സാധനത്തിനല്ല ഓല് പറഞ്ഞത് അനുസരിക്കൂല അങ്ങനെ ഓടീട്ടും
ആ പറഞ്ഞത് അനുസരിക്കൂല ഒലെ പിടിക്കാനമ്മള് കൂടെ ഒരാളാവുമ്പോളല്ലേ നമുക്ക് ഒരാണെങ്കിൽ പിന്നെ പിടി പിടിച്ചോണ്ട് നടക്കാം.
ആഹ് അതെ മൂന്നാളുണ്ടാവുമ്പോ.
ആഹ് മൂന്നാള് ഉണ്ടാവുമ്പോ അത് കഴൂലല്ലോ എല്ലാരപ്പത്തലും നടക്കൂലല്ലോ.
പിന്നെ അറിയാത്ത സ്ഥലങ്ങളും അല്ലേ.
ആഹ് അറിയാത്ത സ്ഥനങ്ങളും അല്ലേ.
അങ്ങനെയൊക്കെ
പിന്നെ വീട്ടില് സ്വന്തായിട്ടാണോ അതോ ഫാമിലി ആയിട്ടാ താമസം.
ട്ട തറാവാട്ടിലാണ്.
ആഹ്
ഇങ്ങൾ സ്വന്തമായിട്ടാ.
അല്ല ഞങ്ങളും തറവാട്ടിൽ തന്നെണ്.
ആഹ് തറവാട്ടില് പറയാനൊന്നുല്ല ഒരു സിസ്റ്ററിൻ ലോ മാത്രന്നേ ഉള്ളൂ.
ആഹ്.
ഇഞ്ഞിപ്പോ. നല്ല വെയില് വരുന്നുണ്ട്.
വെയില് വരുന്നുണ്ടോ ഇവിടെ മൂടി
ഉം ആ നല്ല വെയില് വരുന്നു ആഹ്. മഴ പെയ്യുന്നതൊക്കെ നല്ലത് തന്നെ ഇന്നലെ ഇന്നലിം മിഞ്ഞാന്നൊക്കെ നല്ല ചൂടായിരുന്നു. രാത്രി ഓക്കെ വി ആഹ് രാത്രി ഒക്കെ വിയർത്തൊലിച്ച.
ആഹ്.
വേറെ എന്താ വേറെ വിശേഷം ഒന്നുമില്ലല്ലോ.
ഇല്ലല്ല
ആഹ് ന്നാ ശരി ന്നാ
ആഹ് അയ്ക്കോട്ടെ